വേറെ വിളി ഹലോ
ആ
ആ കേക്കാം കേക്കാം പറ
പിന്നെന്താ ന്ന് മഴേണ്ടായിരുന്നോ?
ആ ന്ന് മൊത്തം മഴേയിരുന്നെടീ.
ആ കൊല്ലത്ത്ന്നും വരില്ലായിരുന്നു. ആ
കട്ടിലിര്ന്നിട്ടും ഭയങ്കര തണ്ടൽ പ്രശ്നാ. ആനിട്ട് കാ യ്യോ,
അല്ലേലും മഴേള്ളപ്പഴേ ഫാനിടുന്നൊരു സുഖാല്ലേ?
തണുപ്പെടീ. മേലൊക്കെ പെരുക്ക്ണ് തണുപ്പുണ്ടോ വീട്ടില്?
ഇവടെ ഇല്ല, വ്ടേ അത്യാവശ്യം ചൂടും തണുരണ്ടപ്പും രണ്ടും കൂടെ നിക്കും.
ഇവ്ടെല്ലെന്നേ ഓ തണുപ്പ് മാത്രം ഭയങ്കര തണുപ്പ്. ഒരു തയ്ലേക്കാണ് തണുത്ത് വെറച്ചിരിക്കുന്നത്. യെറങ്ങാൻ വയ്യ.
ഉം ഇതിട്ടക്കക്ക് ഫാന് എ സിം കൂടൊക്കെ വെക്കണഞ്ഞ്.
പോയേണേറ്റെ ജോ
ഏ പിന്നെ ന്താ?
അപ്പൊ രോ മണാലീലൊക്കെ പോയി മഞ്ഞ് കെടക്ക്ണ് കാണം. അപ്പമ്മടെ അവസ്ഥ ഞാനൊക്കെ പോയി കെടന്ന ഞാ ചത്തു പോകും. ഭയങ്കര തണുപ്പില്ല്യ.
അത് അവ്ടെ അത് അവിടെള്ളോർക്കിതായി കാണുംല്ലേ യത്. ആ ശീലിച്ചയാണ്.
അതവര് ആ ക്ലൈമറ്റ് അവര് അവട്ക്ക് ചേയ്ഞ്ചാവാണ് സരിച്ച് അവർക്ക് വെയിലും വരുവായിരിക്കും. നമ്മ
ഉം അതെ നമ്മളിവടൊക്കെ തന്നെ നിന്ന് തായോണ്ടാണ് പെട്ടെന്ന്ന്നും പ സഹിക്കാൻ പറ്റാത്തത്
ആ അതല്ലേ ഈ സായിപ്പും മതമ്മോക്കെ അവ്ടെ വെയിലില്ലാത്തത് കൊണ്ടാ ഒരു സൺലൈറ്റിന് വേണ്ടി അവരിവ്ടെ യെന്തോ പിന്നെതെന്തുവാ വിറ്റാമിൻ ഡിയണ്ട് കിട്ടത്തില്ല
ആ ബീച്ചിലൊക്കെ പോയി ആ വെയ്ലത്ത് ച്ച് കടക്ക്ന്നെക്കെ
അതാ ഞാൻ പർ ന്ന വര് വന്ന് സായി മതാമ്മേടെ ക്കൂടിങ്ങനെ നടക്ക്ന്നകാണാ മ്മളൊക്കെയാ പോയി കെടക്കൂ
ആ നമ്മള് അത് മെയിനായിട്ട് അതില്ല്യാേ അവിടെന്ന് അവിടെ പോയാ തന്നെ ഉച്ചക്കോവാത്തത്
അതന്ന്ച്ചാ അവര് വെളുത്ത് കൂട് കുടാന്നിരിക്കും ഇവിടെ വന്നാല് അവര് കറക്കേം ചെയ്യ്ന്നില്ല നമ്മളൊക്കൊരൂസം നിക്ക കറത്ത് കരിക്കട്ട ആയീ പൂ
ആ അവർക്ക് ആ എന്തെത്ര വെളുപ്പാവശ്യത്തിലേറെ ഞ്ഞ് വെയില് കൊണ്ട്ട്ടും കറക്ക്ന്ന്
അവർക്ക് സത്യം പറഞ്ഞാൽ ഇതി സൺലൈറ്റിന്റെന്തോ എൻക് തോന്ന്ണ് വെയില്ണ്ട് ന്തോ
ഉം അതാ നമ്മക്കാണെങ്കി തണുപ്പ് വേണ്ട
നമുക്ക് വെയില് വേണ്ടായ്ര്ന്നു നമുക്ക് വെയില് ല്ലേ തുണിയൊണങ്ങത്തില്ല സത്യം പറഞ്ഞ എല്ലാം വേണം മഴയും വേണം വെയി മഴയുണ്ടെങ്കി തണുപ്പ് വെയില് വേണം ചൂട് തുണി ഒണങ്ങണം
എല്ലാം ഒണ്ട് എല്ലാം ഒരു ഏകദേശം അല്ലാതെ ഭയങ്കര മഴയാണെങ്ങി അങ്ങ് മഴ അങ്ങൻത്തിതാണിവിടെ
ആ മഴയാന്നെങ്കിൽ പുറത്തെറങ്ങാൻ പറ്റില്ല വെയിലാന്നെങ്കി നമുക്ക് എങ്ങനെയ നടെന്നെ ങ്കിലും പൂവാൻ പറ്റും
അതാ ഇപ്പൊ കൊച്ചെന്റെ മോന് ഭയങ്കെര പനി ഭയങ്കെരന്ന്ച്ചാ ചൂട് ഭയങ്കരമായ ചൂട് തൊട്ട പൊള്ള്ന്ന അമ്മാതിരി ചൂട
കൊണ്ടോയില്ലിയോ ഹോസ്
ഉം കൊണ്ട്പോയി ഇപ്പൊഞ്ഞ്പ്പൊ കെടപ്പാ കെടക്കാ ന്നും പറയ്യ്ന്ന് എട്ടും വയ്യന്ന്
ആ
ഉം
ഇതിന്റെ എടക്ക് വെച്ച് എനിക്കും ഇതേപോലായ്ര്ന്നു വയ്യാര്ന്ന് അനെ ഹോസ്പിറ്റൽ കൊണ്ട്പോയി ട്രിപ്പാെക്കെ ഇട്ട്
അല്ല പനി മെനി കേടായില്ലേ ഇങ്ങ്
ആന്ന് എണീക്കാൻ വയ്യാര്ന്ന് കാലെല്ലാം ശരീരം മൊത്തും ഭയങ്കര വേദന നടക്കാൻ വയ്യായിര്ന്നു മുറ്റം കൂടി കാണാന്ന് റൂമിന്ന് പോവാൻ വയ്യ അത്രക്ക് വേദനയാത് ങ്ങനെ കൊണ്ട്പോയീ ട്രിപ്പ് ഇട്ട് ബ്ലഡ് ടെസ്റ്റെയ്ത് എല്ലാം ചെയ്ത്
അന്നേരം എന്തേലും കൊഴപ്പം ഒണ്ടായിര്ന്നോ
വയറു വേദനയ ഞാനിപ്പംപർഞ്ഞ യൂറിനകത്ത് ഇൻഫെക്ഷനായി പോയി അങ്ങനെ അയ്ന്റെ മരുന്ന് കുടിച്ചാേണ്ടിരിക്കുവ
ഇപ്പഴോ
ഇപ്പോഴും കുടിക്കുന്നുണ്ടെടി ഇപ്പൊ കുടിക്കുന്നില്ല ആ സാധനം ഒണ്ട് മരുന്ന് തീരുന്നില്ല ഇതെ വെള്ളത്തിനക ത്ത് ഒഴിച്ച് കുടിക്കുന്നയാ ഭയ് കൊള്ള ഒരുമാതിരി ടേസ്റ്റാ അത് കാരണം ഞാൻ കുടിക്കത്തി ഇങ്ങനെ വെച്ചേക്ക ഉമ്മ പറഞ്ഞ് കുടിച്ച് തീർക്കണേന്ന് ഉമ്മ കണാതെ അതവിടെ കൊണ്ട് വെച്ചേക് ഒണ്ട്
കാണാണ്ടല്ല്യേ
കണ്ട് കഴിഞ്ഞ അടി ഉറപ്പ് ഓടിച്ചിട്ടടിക്കും
ത് വഴക്കതാ ടോപ്പിക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് താ നമ്മളെന്നെ കൊടുക്കുംല്ല്യേ
ആള് എനി എറിഞ്ഞിട്ടാ കൊടുക്കു എന്താ പിടിച്ചോലനെന്ന് പറഞ്ഞ
അതെ
ഒന്നാമത്തെ കാര്യം എന്നെ ഹോസ് ആന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിലെങ്കി ഞാൻ ഗുളിക കഴിക്കത്തില്ല അന്നേരം
മുത്തുവാ ഉമ്മച്ചാ ഹോസ്റ്റലിൽ പോകുമ്പോഴേ പറയും ഇവിടെ വേടിച്ചുകൊണ്ട് വെക്കല്ലേ മൊത്തവും കഴിക്കണമേ എവി ടന്ന് രണ്ടോ മൂന്നോ കഴിച്ചിട്ട് കഴിക്കത്തില്ല വേണ്ടാ വേണ്ടാന്ന് പറയും
ആ അവിടെ ഇവിടൊക്കെ വെച്ച്
ആ എന്ത് പാരസിറ്റാമോളും തരും
ഉം അത് പിന്നേം കഴിക്കാ ബാക്കി ഗുളികൊക്കെ ഓറഞ്ച് ഗുളികെക്കൊണ്ടല്ലോ
ആടി എനിക്കാന്നെ നെഞ്ച് ഭയങ്കര വേദനയാടി ഇപ്പൊ ഈ പനിക്ക് ശേഷം ആ വേദന നടക്കുമ്പോ അണക്കിന്ന് അപ്പൊ അ ജെടെ ഗുളികേടെ കൂ ഗ്യാസിന്റെ ഗുളിക കഴിച്ചുണ്ടിരുന്നത അപ്പൊ ഇന്ന് ഭയങ്കര വേദനയായിരുന്നു ഞാൻ കഴി ച്ചില്ല ഇവിടെ നോക്കിട്ട് സാധനം കണ്ടതും ഇല്ല എവിടെ കൊണ്ട് വെച്ചേക്കും എന്ന് അറിയുന്നില്ല ട്യൂബ് ഗുളിക ഒണ്ട് ഉം എല്ലാ അസുഖം ഇല്ല ഇതൊരു രേവതി കുട്ടിയെകണ്ട കഷ്ടമില്ലി യോ
ആ അതെ മുടിയൊക്കെ പോയി പാവം മറ്റ ഇളയ കൊച്ച് അത് ക കാണാൻ ചെ റ്റെആ കൊച്ച് കാണാനും ചെന്നില്ല അത് അവർക്ക് ഭയങ്കര വെഷമമം
മൂത്തവൻ
ആ അതെന്താ അങ്ങനെ
ആ എനിക്കറിയത്തില്ല അവനട്ട് വല്യ കൊ ഇവക്ക് വല്യ ഇതില്ലാത്തോണ്ട് കമ്പം ഇല്ലാന്ന് തോന്നന്ന്
ഉം പക്ഷെ അവര് വളർത്തി വലുതാക്കിയില്ലേ ത്രയൊക്കെ
ആ തോന്ന വളർന്നതിന് ശേഷമാണോ രണ്ടാമത് കെട്ടിയെന്ന് തോന്നുന്നു
ആ ആണ്
ആ അവള് വലുതാ മുത്തനാ നമ്മടെയൊക്കെ പ്രായം കാണും
അതാ പക്ഷേ എന്ത പക്ഷെ അവ നെഗറ്റീവ് വന്നിട്ടുണ്ട് സുതി മരിച്ചതിന് ശേഷം ച്ചവരിങ്ങനെക്കാടന്നപ്പം
എന്തുവായിരുന്നു ബിഗ് ബോസിനകത്ത് ഒന്നനേഷം
ആ അതവര ഫേമസ് സത്യത്തി അയാൾ മരിച്ചതോടെ ഫേമസ് ആവുകയും ചെയ്ത അവള് നല്ല ഇല്ലേ നല്ല ലെവലിലായി ആ അതായിരിക്കും ഇപ്പ
അത്യം പറഞ്ഞ ആ കൊച്ചും കൂടെ ആയതുകൊണ്ട് മൂത്ത അങ്ങനെ അവ അവർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടണെന്നില്ല മ്മെങ്ങനെ നടക്കും ഓരോത്തരുമായിട്ട് നടക്കുന്ന കേക്ക
ആ അതാ ഒരു ഷോർട്ട് ഫിലിംസൊക്കെ പക്ഷെ ശരിയല്ല അതൊന്നും കൊള്ളത്തില്ല
ചെയ്യു ഓരോ ആണുങ്ങളുമായിട്ടും
അ അതും ഭയങ്കര ബോ
ആ അതുകൊണ്ടായിരിക്കും ഇപ്പൊ പറയുന്നൊണ്ട് ഇൻസ്റ്റെലൊക്കെ ഞാൻ കണ്ട് അച്ഛനൊക്കെ കാണാൻ ചെന്നില്ല വന്ന് ക്കെ പറഞ്ഞു അമ്മയെ വിളിച്ചു തെരക്കിയതു പോലുല്ല അവര് നാട്ട്
എന്ത് തെറ്റ് ചെയ്തിട്ടാ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന്
അവര് നാട്ടിലുണ്ടെന്ന് തോന്നുന്നുഅവരുടെ മുടിയൊക്കെ പോന്ന് പിന്നെ കഴുത്തിലെ തൊലിയോക്കെ എളവി പോന്നെന്നൊ അവർക്ക് ഓർമ്മക്കൊറവൊക്കെ വരുന്നെന്ന് പറഞ്ഞ് ഇന്ന് ഇൻ സ്റ്റേലെ പുതിയ റീല് കെടക്കുന്നണ്ട്
ആണ അത് അവരത്ര അഹങ്കാരിച്ചതിന്റെ ദൈവം കൊടുത്തേക്കും മിക്കവാറും ഏ ആ പറഞ്ഞോ
പോലെ ഉള്ളയാാ എന്നൊക്കെ എന്തോ പറയുന്നതായിട്ട് ഇത് ക്യാൻസർ എന്തോവാന്ന് പറയുന്നതായിട്ട്
ആഹ പക്ഷെ അവരെന്തോ ഇന്റർവ്യൂവിനൊക്കെ അവര് പെണ്ടിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ് ഞാ കണ്ടായിരുന്നു
ആഹ അവര ഇരുന്നു കരയുന്നു എനിക്ക് തോന്നുന്നു ഒത്തിരി അഹങ്കരിച്ചന്ന് കൊടുത്ത
പക്ഷെ ഭയങ്കര ഇതായ കോസ്റ്റ്യൂമ ഒക്കെ ഇതൊന്നും കണ്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടേ ഇല്ല
ആ ന്ന് എല്ലാം ഇങ്ങനങ്ങ മല ർത്തിട്ടോണ്ട് നടക്കുവാ. അപ്പൊ അവ അവളുടെ ഇഷ്ടവാ അവളുടെ ഒരു ഡയലോഗ ഉണ്ട് എന്റെ ഇഷ്ടവാ ഞാൻ നടക്കുന്ന പി
ഉ കൊറെ മുടിയും എന്താണ്ട് സ്പായൊക്കെ ചെയ്ത് അല്ലേ നല്ല ഇതാക്കിട്ടക്ക ആഹ അത് പോയി ഒറ്റരുപാട് പോയി
കളറൊക്കെ ചെയ്ത്
ഉം
കാണാം കൊള്ളാം പക്ഷെ ഇങ്ങനെയൊക്കെയ നടക്കുന്നത് പിന്നെ ക്കക്ക് ഇഷ്ടപെടോ രണ്ടാംപിള്ളാരും മൂത്തവനാെങ്കി ഇൻസ്റ്റഗതൊക്കെ ചെയ്യും മറ്റേ ചലഞ്ച്ക്കെ നടത്തുമല്ലോ ഓരോ ഈ ഓരോ യൂട്യൂബർമാരൊക്കെ നടത്തത്തില്ലയോ ആ അതേപോലെ അവന ഇങ്ങനെ കാണിച്ചു
ആഹ ആഹ
അവ നല്ല രസം അവർ അച്ഛ്റെ കൂട്ടിരിക്കുക വല്യൊരു ഉറപന്റ
ഉം പക്ഷെ അവന മിക്കതിന് എന്തൊക്കെയ കൂടെ നിന്നിട്ടു പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ഈ ഷോ അഭിനയിക്കുന്നതിന്റെ വെച്ചിട്ട് അങ്ങാണ്ട് എതിർ ഇപ്പൊക്കന്ന അങ്ങനെല്ലീവരുടെ എന്തോ പിണക്കൊക്കെ ആയ
പിന്നെ അവന് ഇഷ്ടപ്പെടുൂ അവന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കത്തില്യോ എന്തൊക്കെയ ആായാലും ഇത്രയൊക്കെ വളർന്ന ഏ മക്കള് വളന്നേ പെൺ പിള്ളേരാണെകി കൊഴപ്പല്ലടി ആമ്പിള്ളേർക്കത് ഇഷ്ടപ്പെട്ണോ ന്നി
പ്രത്യേകിച്ച് അമ്മമാരൊക്കെ അങ്ങനെത് ആയി
ആഹ സത്യം പറഞ്ഞ അങ്ങേര് മരി ശേഷം അങ്ങര് മരിക്കുന്നതിന് മുന്നേ ഇവള് ഇയാളെ വൈഫാന്ന് പോലും ആർക്കും അറിയതില്ലായിരുന്നു
ആഹ സത്യം ഫൈമസോലും ആയിട്ടില്ലായി ഇങ്ങനെണ്ടോ ഇത് മർ ആ മരിച്ച എനിക്ക് ഇവരറിയത്തി
എനിക്കും അറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഇങ്ങേരട ഇതേപോലെ മരിച്ച മരിച്ചപ്പോ ഇതേപോലെ ഇപ്പം കാണിക്കുവല്ലോ മ വൈഫ്ന് അപ്പഴറിഞ്ഞേ ഇങ്ങേരെ വൈഫ് ആന്ന് അത് കഴിഞ്ഞ് മിട്ട് ബിഗ് ബോസിലൂടെ വന്നപ്പോഴത്തേക്ക് ഫേമസ് ആയി
സത്യം പിന്നെ ഓ ഓരോ ഷോർട്ട് ഫിലിംസും കല്യാണോ
ആഹ ബിഗ് ബോസിനകത്ത് വന്നെങ്കി പോയി കളിയാക്കി എന്ത് തല നെറയെ പേനാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയായിരുന്നു
ആഹ ആരാണ്ട് വന്നേര ഇരു ഭയങ്കര ഇതായിട്ട് ഇമോഷണലായി അവരങ്ങ്
അവരങ്ങനെ അങ് ഒത്തിരിയാ നിന്നൊന്നുല്ല അങ്ങ് പോവയും ചെയ്തായിരുന്നു
പക്ഷെ അവര് അ രിച്ചങ്ങ് ഭർത്താവ് മരി ച്ച ഒരു ഇതുപോലും എടുത്തില്ല അപ്പഴത്തേക്ക അവര് പെട്ടന്നായിരുന്നു
അതിനെ കൊടുത്തയായിരിക്കും പടച്ചൂ എന്താലും ഇപ്പൊ കിടപ്പിലായിട്ടുണ്ട്
ഇവരിങ്ങനെ ഒരിക്കവും ഒന്നും ഇല്ല നോസ്താ ഒരു സ്ത്രീ അങ്ങനെ ത്തെ ഫോട്ടോയിലൊക്കെ കണ്ട
ഇപ്പം എ ന്ത ഇപ്പ കാണണം കടപ്പില ഏയ് കണ്ട പറയത്തില്ല അവളാനന്നാ ഓർമ്മക്കുറവും എന്നന്ന്ച്ചാ ഓർമ്മക്കുറവ വന്ന ഓർമ്മ കുറവുണ്ടെന്ന് ഇപ്പം
ആണ് വ എ എനിക്ക് വയ്യ സത്യത്തി സംസാരിക്കുമ്പോയൊക്കെ ഒരുമാതിരി
ആ ഒരുമാതിരി ഇവിടെ വണ്ണവും ഇല്ല ഒരുമാതിരി കാറ്റടിച്ചാ പറന്നു പോവൂകയും ചെയ്യും
ഒ ഒന്നാമത് സ്‌കൾറ്റായിരുന്നു
അയിന്റെ ഇടക്ക് ഇടെ കാണിക്കുന്ന എല്ലാം കാട്ടായ ഏറ്റവും എളയ കൊച്ചി ഇവരുടേതാ ഏറ്റവും എളയ കൊച്ച് അത ഇച്ചിരിയൊള്ളു ഒന്നില് രണ്ടിലാണായിരിക്കും
കണ്ട നല്ല
ആ മറ്റേത് ആ അപ്പ ഈ രെ സുദി ഈ രേണു പറയുന്ന അമ്മയെ വിളിച്ചിട്ട് ചോയി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മേ ഇളയവനെ എവിടെ കൊണ്ടോവാന്ന് പറഞ്ഞപ്പറഞ്ഞ് നിന്റെ അനിയല്ലേ നീ കൊണ്ടോയിക്കോളാൻ പറഞ്ഞ്
ആ കൊള്ളാം
ആ
നല്ലതള്ളേ
ആ നമ്മളതെ നമ്മൾ വീട്ടിലൊക്കെ അത് എന്തോ പറഞ്ഞേനെ
പിന്നെ അവൻ നോക്കുവായിരിക്കും അവൻ ഇത്രയും പ്രായം ഉണ്ടെങ്കിൽ എനിക്ക് തോന്ന എനക്ക് ഡിഗ്രി ന്നായിരിക്കും
ഉം നല്ല ഇതുണ്ട് ന്ന്ച്ചാ ഇന്റർവ്യൂലൊക്കെ നല്ല ഫ്രണ്ട്‌ലി ആയിട്ടാ സംസാരി പിന്നെ കാശ് ഉം
കാണാൻ ചെന്നില്ലന്ന് പറഞ്ഞാ പരാതി അവനാ ചെന്ന ഇതുവരെ ചെന്നില്ല
അതാ പക്ഷെ മറ്റേ കൊച്ചിനെ ആരെലും കൊണ്ടോയതായിരിക്കും
ഉം ശരിയടി എന്നാ
ആ ശരി ശരി